ഹലോ
നിങ്ങ്ക്ക് അസ്സെയ്മെന്റെക്കെ തോനെ ഇണ്ടോ കേക്കാം
ആ സിമെൻ്റ് ഒണ്ട് ഒണ്ട് ഒണ്ട് ഒണ്ട് നമ്മള് ഒരോന്നും കംപ്ലീറ്റ് ആക്കി വരുമ്പം പിന്നെയും ത തരിക എന്നാണ് അവരുടെ
ഓ എ എന്റെ ഒരു ഫ്രണ്ടാണ് അവളുടെ ഫ്രണ്ട് ഉണ്ട് നേഴ്സിങ്ങിന് പഠിക്കുന്ന അപ്പൊ അസ്സൈൻമെന്റ് എന്തുവാ പതിനഞ്ച് പേപ്പർങ്ങാണ്ട് എഴുതാനോ ഇവളാ എഴുതി കൊടുക്കുന്നത്
ഓ ശെരി
പൈസ പൈസക്ക് തന്നെ
ആണോ ആ ആ എനിക്കിപ്പ റെക്കോർഡ് വരയ്ക്കാനുണ്ട് എന്ന് വെച്ചാ ഇൻസ്ട്രമെന്റ്സ് അപ്പൊ അതിന് ഞാൻ എല്ലാരോടും ചെയ്യ പൈസക്കാണ് ഇ വരച്ച് തരാന്നൊക്കെ പറയും അത് കൊണ്ട് ഞാൻ തന്നെ വരച്ച് ഇപ്പം കംപ്ലീറ്റ് ആക്കി ഇനി ഇത്തിരി എഴ്താൻ ഉണ്ട് ഉ ഒത്തിരി ഉണ്ട് എഴുതാൻ ഉണ്ട് പക്ഷെ നമ്മള് ഒത്തിരി ചെല മേഡംസ് ആണ് അവർക്ക് കറക്റ്റ് വേണം മേഡംസിന്റെ പോലെ ഇരിക്കും നമ്മൾ വെക്കുന്നത് ചിലർ നമ്മള് പകുതി മുക്കി വെക്ക എന്ന് വെച്ചാ പകുതിയും വിട്ട് കളഞ്ഞിട്ട് എഴുതാണ് ഒരാൾ എഴ്തി ഇപ്പൊ ഒരാൾ എഴ്തി പ പേപ്പറാണേ നമ്മൾ എഴുതി വരുമ്പോ അഞ്ച് പേപ്പറാകും
മ്ഹ്
മ് ന്നാ അസൈൻമെൻസ് ഒത്തിരി ഇണ്ട്
ഫ്രണ്ടും അവള് നേഴ്സിങ്ങാ അവള് റെക്കോർഡ് ഒക്കെ കുറെ എഴുതണ്ടെന്നൊക്കെ പറയും
ഉം നിങ്ങക്ക് അങ്ങനൊന്നും ഇല്ലേ
അതന്നെ കുഴപ്പമില്ല ഞങ്ങളതാണെങ്കി ഒരു രണ്ട് മൂന്ന് പേപ്പറിലങ്ങ് ഒതുങ്ങും
ഓ
ഞങ്ങക്ക് ഓരോ സബ്ജക്റ്റിനും വേണം ഇല്ല ഇല്ല അസൈൻമെന്റ് ഇവര് മെയിനായിട്ട് വെച്ചേക്കുന്നേന്ന് തന്നെ ഈ ഞങ്ങക്കാണെങ്കി ടോട്ടല് നൂറ്റമ്പത് മാർക്കിനാ വരുന്നേ നൂറ് മാർക്ക് നമ്മൾ എഴുതി വങ്ങും അമ്പത് മർക്ക് അസൈൻമെന്റ് അറ്റ് അറ്റൻസ് ഇന്റേർണൽ രണ്ട് ഇന്റേർണലിന്റെ മാർക്ക് അങ്ങനെ ഈ അസൈൻമെന്റിന്റെ മാർ അതില് കേറാൻ വേണ്ടിട്ട് അസൈൻമെന്റ് മാർക്കിടാൻവേണ്ടീട്ട് ഇങ്ങനെ അവർക്ക് ഇത് വേണോ എന്തെങ്കിലും ഇത് ഉണ്ടേലല്ലേ ഇടാൻ പറ്റത്തോള്ളൂ അപ്പൊ അങ്ങനെ അസൈമന്റെതും വെ വച്ചാ മതി വല്യ വൃത്തിയൊന്നും വേണാന്നി വെച്ചാ മതി പിന്നെ നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലൊള്ളര മ് പിന്നെ പയങ്കരകമ്പനിയാ അപ്പൊപിന്നെ വല്യ പ്രശ്നലാ ഞങ്ങള് ഇന്നാലാസ്റ്റ് ഡേറ്റ്ന്ന് പറഞ്ഞ ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വെക്കു ആഹ് ആഹ് ആഹ് ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വെക്കു അങ്ങനെ
നമ്മളും അങ്ങനക്കെ തന്നെ
ഉം പിന്നെ മിസ്സ്‌മാര് രൊന്നും വല്യ സീനില്ലാത്തോണ്ട് കൊഴപ്പഇല്ല
ഞങ്ങക്ക് ഒരു മേഡ രണ്ട് മേഡംസ് ഭയങ്കര സീനാണ് എന്തോ രണ്ടേലും പ്രൊഫഷണൽ നിക്കോ ഒരു മെച്യൂരിറ്റി ഇല്ല സീനിയേഴ്സ് ആണ് പറയാനേ കൊള്ളില്ല അത ഞങ്ങളാണ് ഫസ്റ്റ്ബാച്ച് ഞങ്ങടെ കോളേജ് തൊടങ്ങിട്ട് ഫസ്റ്റ് ബാച്ച് ഞങ്ങളാണ് അപ്പൊ അയിന്റെ ഒരിത് ഞങ്ങക്കൊന്നും പറഞ്ഞു തരാൻ ആരു ഇല്ലായിരുന്നു സീനിയേഴസ് ഞങ്ങള് ഞ ക്ക്‌ പിന്നെ ഫ്രഷസ് പാട്ടി കൊടുത്തു ഓണം തന്നെ ആഘോഷിച്ചു അ അന്നന്ന് പറഞ്ഞ കുഞ്ഞു ബിൽഡിങ്ങാരുന്നു ആ ബിൽഡിങ്ങില് ഞങ്ങളാ അത്രോം കാണി ച്ചു എന്താച്ചാ കൊറേ സാധനം ഞങ്ങൾ പകുതിയും ത്ത് സെമൊക്കെ ഞങ്ങക്ക് പകുതീം ഐറ്റംസൊന്നും ഇല്ലാരുന്നു പഠിക്കാനൊക്കെ ആണേലും അതിന്റെ ഇൻഫാസ്ട്രക്ചർ കൊറവായി രുന്നു ഇപ്പളാണ് പിന്നെയും എല്ലാം ഒന്ന് സെറ്റായി വരുന്നെ എങ്കിലും സ്പേസ് കൊറവാണ് ഞങ്ങള എറങ്ങി കഴിയുമ്പളേക്കുംപുത്തൻ കോളേജ് വരും സു സെ ട്ടാവും
ഞങ്ങടെ ഞങ്ങടെ കോളേജ്ന്ന് വെച്ചാ ഫസ്റ്റ് അവര് പ്ലാൻ ചെയ്തത് ഹോസ്പിറ്റല് റെഡി ഹോസ്പിറ്റലാക്കാനായിരുന്നു അപ്പൊ ഏ ഏതാണ്ട് ആ ഒരു സ്ട്രക്ചറിലൊക്കെയാ സംഭവം ഇരിക്കുന്നത്
ഓ ശെരി
പിന്നെയാണ് അവര് കോളേജ് ആക്കിയത് സ്പേസും നമ്മള് ഈ ഗവൺമെന്റ് കോളേജ് ഒക്കെ ഭയങ്കര നല്ല സെറ്റപ്പ് ആണ് ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട് ഭയങ്കര ഗ്രൗണ്ട് ഒക്കെ ആണേലും ഗ്രൗണ്ടിൽ ഇരുന്ന് കാണാനുള്ള സ്ഥലങ്ങൾ ഞങ്ങളിവിടെ ഗ്രൗണ്ടിൽ ഇരുന്ന് കാണാൻ പറ്റത്തില്ല
ഓഹ് ശെരി ശെരി
അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയുണ്ട്
നിങ്ങക്കിപ്പോ ഉം എന്തുവാ എന്തോ ചോയിക്കാൻ വന്ന് മറന്ന് പോയി
ഹം
ഉം ഞങ്ങക്ക് പിന്നെ അസൈൻമെന്റ് അല്ലാതെ റെക്കോഡൊക്കെ എഴുതാനുണ്ട് എന്നാലും വല്യ ഒരു പാട് ഭയങ്കരങ് കഷ്ടപ്പെടുത്തുന്ന രീതിയല്ല കൊഴപ്പില്ല പിന്നെ വരയ്ക്കാനൊക്കെ കറക്റ്റിന് വേവ് ഒക്കെ കറക്റ്റിന് വരച്ചൊണ്ടുപോയില്ലെങ്കിൽ നൂറ് വട്ടം ഞങ്ങൾ പറഞ്ഞുവിട്ട് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും വരപ്പിക്കും
ഉം ശരി ഫിസിക്സിനോടൊക്കെ താല്പര്യാരുന്നു പിന്നെ ഫിസിക് സൊക്കല്ലേ മെയിൻ സബ്ജക്ട്
അഹ് അഹ് ഫിസിക്സിനകത്ത് സംഭവങ്ങളൊക്കെ വരും
ആ ഹാ
എ എ പിന്നെ ഫിസിക് ക്സൊന്നും ഭയങ്കരായിട്ടൊന്നും അങ്ങനൊന്നും ഇല്ല എട ക്കിത്തിരി എങ്ങാണ്ട് ഉണ്ടെങ്കിലൊള്ളൂ ഞങ്ങക്ക് ഫസ്റ്റ് ഇയർല് ഇങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി അത് പഠിക്കാനുണ്ട് ഫസ്റ്റ് ഇയർല് ഫസ്റ്റ് സെമ്മില് പിന്നെ ഓരോ എല്ലാ ഡിപ്പാർട്ട്മെന്റും ബേസിക്സ് ഉണ്ട് ബേസിക്സ് സ് ഓഫ് മെക്കാനിക്കൽ ഇലക്ട്രിക് ക്കല് അങ്ങനെങ്ങനെ
നിങ്ങക്ക് സിക്സ് മന്ത് കൂടുമ്പളാണോ എക്സാം
ഉം ആണ് പക്ഷേ കറക്റ്റ് സിക്സ് മന്തൊന്നും കിട്ടാറില്ല ഞങ്ങക്ക് നാലു അഞ്ചൊകേ ഏ നാലും അഞ്ചും ക്ക് കിട്ടാറൊള്ളൂ ഈവൻ സെമ്മക്ക ഭയങ്കര ഭയങ്കര സ്പീഡിനാ പോന്ന് നാലോ നാല് മാസംങ്ങാണ്ടെക്കെ ഒള്ളു
ആ ശെരി ഉം വേറെ ആരേലും ഒണ്ട് കുടുംബത്തിലിങ്ങനെ എൻജിനീയറിംഗായിട്ട്
ഇല്ലാ ഹും
ഉം ബാക്കിയിള്ളെര് ഇതാണ് ഫീൽഡ്ന്ന് ഒരാളെ ഒൾ ളൊ
ഏ ഞ എനിക്ക് ഇക്ക ഉണ്ട് അവനാണെങ്കി ഡി
ആ ഏത്
മ് കമ്പ്യൂട്ടർ ഇഞ്ജിനീയറിംഗ്
ആ ശരി അ
അതിന്റെ ഡിപ്ലോമേയാ എടുത്തെ എഞ്ചിനീയറിംഗ് ഞാനും ക്ക് പിന്നെ അല്ലാതെ കസിൻസ് ഒക്കെ ആണേലും അവരൊക്കെ വേറെ വേറെ ഫിൽഡാട്ത്തെ
ഓ ശെ
പിന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയും യുമ്പഴേ എല്ലാർക്കൊരു പുച്ഛാണല്ലോ
ആ എല്ലാരും എഞ്ചിനീയറിംഗ് പറയുമ്പളെക്ക് ജോലി കിട്ടൂല്ലാ ക്കെയൊരു ടോക്ക് ഇണ്ട് പക്ഷെ നല്ലായ്ട്ട് പഠിക്കുന്നവർക്കും
സ്‌കില്ല് ഉള്ളവർക്ക് എന്തായാലും ജോലി കിട്ടും
മ്
ഈ പറയുന്നവർക്കൊക്കെ ഭയങ്കര ഇതാ എനിക്ക് അതോണ്ട് എങ്ങനെലും രക്ഷപ്പെടണം എന്നുണ്ട് ക്കൊര് ആഗ്രഹം ഒണ്ട് ഞമ്മള് ബീട്ടെക്കെന്ന് പറയുമ്പോഴേ ഓ ബിട്ടെക്കോ വേറെന്തേലും എടുത്തൂടാർന്നോ എന്റെ കസിനൊക്കെ എത്രെവെട്ടം പറഞ്ഞെന്നറിയോ വേറെന്തേലും എടുത്തൂടെ വേറെന്തേലും എടു
കസിനൊക്കെ എന്തുവ എടുത്തത്
എൻ്റെ ആ കസിൻന്ന് പറഞ്ഞാ എന്നെക്കാലും കുറച്ച് നല്ല ഏജുണ്ട് അപ്പൊ ആ ഇത് പറഞ്ഞ കസിൻ ആ കസി ത് നാണെങ്കി ദുബായിലാണ് ആ അല്ലാതെ ഡ്രൈ ആ ഡ്രൈവർ ആയിട്ട് അങ്ങനെ കമ്പനിയില് അപ്പൊ ഇതിപ്പോ ൻക്ക് ആ പറഞ്ഞ ആ ഇക് ആ ഇക്കാടെ ഫ്രണ്ട്സുണ്ട് ഫ്രണ്ട് ഏതോ ഒരു ഫ്രണ്ട് എങ്ങാണ്ട് ത്പ്പൊ എഞ്ചിനീറിങ് എടുത്ത് ആ സപ്ലി കൊണ്ടോ ഇല്ലയോന്നൊന്നും ആരും അറിയുന്നില്ലല്ലോ പക്ഷേ ഇപ്പം ആ അല്ലാതെന്തോ ജോലിയെങ്ങാണ്ടാ ചെയ്യുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു
അയിന് സപ്ലി കാണ്‌വാരികും
സപ്ലിയാണ് സപ്ലി ഉള്ളോർക്ക് കിട്ടാൻ പാടാ മിക്കതും സപ്ലി നോക്കും മിക്കതും പിന്നെ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഒള്ളെങ്കി വല്യ വിഷയം വരത്തില്ല ഈ ഒരുപാട് ഞങ്ങളവടെക്കെ തന്നെ മുപ്പത് സപ്ല്യരൊള്ളൊവളണ്ട് അറിയോ മുപ്പതെണ്ണം വരെ ള്ളൊലുണ്ട് ഒരു ഒരു എന്റൊരു ഫ്രണ്ടാണെങ്കിആ അതൊരു ബോയി ആണ് അവനാണെങ്കീ ഹ് മുപ്പത് മുപ്പത്തിമൂന്നൊങ്ങാണ്ടൊണ്ടായിരുന്ന് അവ അങ്ങനെ ഡ്രോപ്പ് ചെയ്തി ട്ട് വേറെ കേറി പോയി വേറെ ജോലി എവിടാ ഖത്തറിലോ എവിടെങ്ങ ണ്ട് അങ്ങനെ പോയി അവന് അച്ഛനും അമ്മയൊന്നും ഇല്ല ആ അച്ഛൻ മരിച്ചോയി അമ്മ മരി ചോയി അപ്പൊ അവന് അവന് സിമ്പ്ളിങ്സും ഇല്ല പിന്നെ അവന്റെ മാമൻ പറയുന്ന രീതിക്ക് ഹ് അവന് പോവാൻ പറ്റൊത്തുള്ളൂ
ഉം ശരിയാണ്‌ അങ്ങനൊക്കെ വരും പാടാണ് സ്വന്തായിട്ട് എന്തോ എടു
ആ അവനാണെങ്കി ആ അവനാണെങ്കി എന്നച്ചാ ആ അങ്ങനെ ഒന്നും അറിയത്തി അവനാണെങ്കി ബേസിക്സ് പോലും അങ്ങനെ അറിയവയ്യ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ അവന അത് പോലും അറിയാം പിന്നെ അവ എഴുതീട്ട് കാര്യവില്ലന്ന് നമുക്കെന്നെ അറിയാം അത് പിന്നെ ഞ ബാക്കിയുള്ള ക്കെയാണ് ഞ എന്തെങ്കിഎന്തെങ്കിലൊക്കെ അറിയാം എന്നൊച്ചാ ബേസിക് കാര്യംബേസി അതന്നെ അവന് റിയാം വയ്യെപ്പം പിന്നെ എന്തേലും എഴുതിയ എടുക്കൂല
ഫോർ ഇയർ കഴിഞ്ഞാണോ ഡ്രോപ്പ് ചെയ്ത്
ആ ഫോർത്ത് ഇയറീല ഡ്രോപ്പ് ചെയ്ത് ഫസ്റ്റ് ഫസ്റ്റ് സെമ്മില് ആദ്യൊക്കെ ഒരാഴ്ചയോ രണ്ടാഴ്ചോ കണ്ട് വന്നിട്ട് അത്രയും വർഷം പോയി അങ്ങനെരു ഉണ്ട്
ഉം
പിന്നെ പിന്നെ മിക്കാറുള്ളവരൊക്കെ കോഴ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കു എന്നിട്ട് പിന്നെ സപ്ലൈ അങ്ങ് എഴുതിയെടുക്കും
ഉം ഉം
പത്തും പതിനഞ്ചും
ഈ സപ്ലി ഇല്ലാതെ സപ്ലി ഇല്ലാത ആഹ സപ്ലി അപ്പളെ ഇല്ലാത്തവരല്ലേ ഈ ഗ്രാജുവേഷൻ ഒക്കെ കേയറുള്ളൂ
ആഹ് ആഹ അങ്ങനെ കേയറത്തോളൂ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറെ സപ്ലൈ എക്സാം നടക്കുന്നുണ്ട് ആ അതിന്റെ റിസൾട്ട് വന്നിട്ട് എന്നിട്ട് അതിന് ജയിക്കുന്നവര കയറൂന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കററ്റ് അറിയാൻ വയ്യ അതിനെ പറ്റി ഇപ്പം കുറെ നടന്നൊണ്ടിരിക്ക ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് വെക്കേഷൻ കാണത്തോളൂ അപ്പോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പിന്നെ റീവാലയൂഷൻ കൊടുത്തവരൊക്കെയുണ്ട് കേറ്റു ആ ഞങ്ങളടത് കേറ്റു ആ കേറ്റു പിന്നെ കുറച്ചു ഉടായിപ്പ് ഇപ്പൊ ഒക്കെയാവും ഇപ്പം ഭയങ്കരായിട്ട് മാർക്ക് കുറച്ചിട്ട് പിന്നെ റീവാലുവേഷൻ കൊടുക്കുമ്പം നല്ല മാർക്ക് കാണും അങ്ങനത്തൊക്കെ ഇപ്പം ഒരു സംഭവമാണ് ഉം ആ, ട്രോളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങുന്നത് എനിക്കോ ആ നിങ്ങക്കൊക്കെ എസ് ജി പി ആണോ
എസ് ജിപോ അതെന്ത ഞങ്ങള കെ വച്ച് എസ്
അല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ച മാ വരുമ്പോഴേ മാർക്ക് വരുമ്പേ എസ് ജി പി എന്നാ പിന്നെ പത്തില് എത്രാന്നോണ്ട് നമ്മള് ഇപ്പോ ആ ഹൺഡ്രഡ് പെർസെന്റജ് എന്നൊക്കെ പറയത്തില്ലേ
ഓ ഓ
അതിപ്പോ നമുക്ക് പത്തിലെ ഏയ് എയ്റ്റ് എബോ ഒക്കെ നല്ലയാ എയ്റ്റ് എബോ ആണ്
ഉം ഉം
ന ഏറ്റവും നല്ലത് എനിക്ക് ഇതുവരെ എല്ലാ സെമില് ഏറ്റ ബോണ്ട് പിന്നെ ചിലതിൽ നൈൻ പോയുണ്ട് അത് കുഴപ്പൊല ഹും
ഉം
ഞാൻ വിചാരിച്ചു എല്ല എല്ലാത്തിനും അങ്ങനെ എസ് ജിപിയും സി ജിപിയും ഒക്കെ ഉണ്ടന്ന്
ഉം ഉം ഞങ്ങക്ക് ഹഡ്രഡ് പെർസെന്റേജില വരുന്നത് ഈ ലബോക്കെ ആണെില് ഗുഡ ആണ് ആ നല്ല മാ ഇതാണ് ആ പെർസെന്റേജ ഉ ഉ
ഞങ്ങക്ക്ത് എയിറ്റപോയൊക്കെ കിട്ടാൻ നല്ല നല്ല പാടാണ് ഞങ്ങക്ക് തന്നെ അവിടെ ആ അഞ്ചു പേർക്കങ്ങാണ്ട് ഇതുവരെക്കും ഫുള്ളായിട്ട് എയ്റ്റ് എബോവ് ഉള്ളു
ആഹ് ശരി
ഉം ശരിയടാന്നാ
ഓ ശരി ശരി
ആഹ്